ഹലോ
ആഹ് ഹലോ
ആ കേക്കാവോ?
ഓഹ് കേക്കുന്നൊണ്ട്. എന്തോടുക്കുവാ
ഇവിടെയിപ്പ ഇച്ചിരി മീൻ കിട്ടിയായിരുന്നു അപ്പം അത് കറി വെക്കാൻ വേണ്ടീട്ട്
ആഹ് എഹ് എങ്ങനെ അവിടെങ്ങനെ കറി വെയ്ക്കുന്ന മുളക് കറിയോ
ആഹ് ഇവിടെ മുളകുകറിയാ വെയ്ക്കുന്നെ
ആഹ് അതെല്ലേ
ഉം ഇതിപ്പോ ചേട്ടന്റെ അച്ഛൻ വള്ളത്തി പോയിട്ട് ഇപ്പ വന്നതേ ഉള്ളൂ
വീട്ടീ പോവോ
പോം ചേട്ടന്റച്ഛൻ
ആഹ് അപ്പത്യാവശ്യം മീൻ കിട്ടുവായിരിക്കുവല്ലേ
മോശല്ല മീനെല്ലാം കിട്ടും
ആഹ്
ഞങ്ങള് ഉച്ച കഴിഞ്ഞാ വെള്ളം പോയതേ പണിയൊക്കെ ഉണ്ടതാനും ഏഹ്
ഏത് മീനായിരുന്നു?
മത്തി മീൻ മത്തി ഉണ്ടല്ലോ
അഹ് ആഹ് അറിയാം അറിയാം
ഉം അതായിരുന്നട്ടു കൊണ്ട്
ആഹ് പിന്നെ വേറെന്ത് കറിയുണ്ട്
വറെ ഇന്ന ചമ്മന്തിയും പുളിശ്ശേ ശരിയൊക്കെ ആയിരുന്നു അപ്പം അതുകൊണ്ട് ഞാനിപ്പം മീൻ കൊണ്ടുവന്നപ്പോ മുളകുകറി അങ്ങ് വെക്കാം നാളത്തേക്കും ആകുവല്ലോ
ആഹ് അപ്പൊ അവിടെ തോരൻ വേണം അങ്ങനെ നിർബന്ധം ഒന്നും ഇല്ലല്ലേ
ഒണ്ടൊണ്ട് തോരൻ ബീറ്റ്റൂട്ട് ഏഹ് തോരനൊണ്ടായിരുന്ന് കോവക്ക മെഴുക്ക്പെരട്ടിയത് ണ്ടായിരുന്നു
ന്നേ
ആഹ് ഇവിടെ ഇ എനിക്ക് ഊഹ് പച്ചക്കറികളൊക്കെ വേണം ഊഹ്
ആ അത് നല്ലതാ പിള്ളേർക്കും കൊടുക്കാലോ
ഉം ന്റെ മകൻ കഴിക്കിന്നേക്കാ ഉം കണക്കാ വല്ലിയായിറ്റൊന്നും ഇല്ലില്ലില്ല അയാക്ക് മീനോ ചിക്കനോ ഒക്കെ മതി
ആഹ് അതെങ്കിലും കൂട്ടി കഴിക്കുന്നുണ്ടല്ലോ ചില പിള്ളേർ അതും ഇല്ല
അല്ലാ മീനോ ചിക്കനോ മാത്രം മതി അതെല്ലാതെ അയിൻ്റൂടെ ചോറും വേറെന്നും വേണ്ട
ചോസും
ഇല്ലില്ല അവിടെയോ അവിടത്താളോ
ഇവിടെ ഏഹ് എല്ലാം കണക്കാ എന്ത്‌ കൊടുത്താലും കഴിക്കില്ല പിന്നെ കൗ കൊടുത്താലൊരു അഞ്ചു പത്ത് മിനിറ്റ് വായി തന്നെ അങ്ങ് വെച്ചേക്കും
ഓഹോ ഉം പാടാല്ലേ ആഹ്
പകുതിയും വെള്ളം കുടിച്ചങ്ങ് വയറ് നിറക്കും
ഉം ഉം ഇവിടെയും അങ്ങാനൊക്കെ തന്ന ഇ ഇപ്പഴും വലുതായിട്ടും വായി വെച്ചോണ്ടിരിക്കും
ആഹ് അതാ ഈ അങ്ങനവാടിയിലൊക്കെ പോകുമ്പേ അതിന്റെ ഒരു ബുദ്ധിമുട്ട് അവിടെ പ്പം നമ്മള് വാരി കൊടുക്കുന്നോലൊന്നും കൊടുക്കത്തില്ലല്ലേ
അതെ അതെ അംഗൻവാടീല് വല്ലിയ കൊഴപ്പൊല്ലിടാ യിപ്പം കൊറച്ച് പുള്ളാരെല്ലേ ഒള്ളൂ അവരാ അഡ്ജസ്റ്റ് ചെയ്ത് ചിലപ്പോ വാരി കൊടുക്കും പക്ഷെ ഈ എൽ കെ ജി യൂ കെജിലൊക്കെ ആയി കഴിയുമ്പഴാണ് അത്രയും കുട്ടികളൊള്ളപ്പം മാനേജ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ
ഉം. ഇവിടാണേ ഇനി അടുത്ത വർഷം തൊട്ട് സ്കൂളീ വിടണംന്ന് വിചാരിച്ചിരിക്ക അപ്പൊ ഈ ഒരു ഫുഡിന്റെ കാര്യത്തിലാണ് ടെൻഷൻ
അഹ് ആഹ്
സ്കൂളി വിടുന്ന കാര്യം പറഞ്ഞപ്പോഴത്തേനും നോക്കി കരയുന്നു വിടുന്നില്ല.
ആഹ് ആഹ് അതുകൊള്ളാം
ഞങ്ങക്ക് അംഗനവാടി പോകുന്നക്കെ ഞങ്ങക്ക് ഭയങ്കര ഇഷ്ടക്കേടാ കരച്ചിലും നിലവിളിയും
ഉം
ഞങ്ങടെ നാട്ടുകാരെ മൊത്തം ഇളക്കും ഞങ്ങള് അങ്ങനവാടിൽ പോവാൻ
അങ്ങനെ പോവുന്നുല്ലെ അടുത്താണോ അംഗൻവാടി
ആഹ് ഇവിടെ ഒരു ആശാൻ പള്ളിക്കൂടത്തിലാ ഫസ്റ്റ് വിട്ടോണ്ടിരുന്നേ. കാരണം എനി ക്ക് ട്രെയിനിങ്ങിനൊക്കെ ആവശ്യത്തിനായിട്ട് പോവണ്ടോണ്ട് കൊണ്ടാക്കാൻ കൊറച്ച് ദൂരാ ഹസ്ബൻന്റിന്റെമ്മക്കത്രെ നടന്നൊന്നും പോവാൻ പ
ആണോ
അപ്പൊ ഇവിടെ വീടിനടുത്ത് തന്നെ ഒരു വീട്ടിലിങ്ങനെ പഠിപ്പിക്കുന്ന ഒരു ട്യൂഷ ഇഷ്ട്ടംപോലാ അവിടെ വിട്ടോണ്ടിരുന്നതാ അപ്പൊ ആ ചേച്ചിക്ക് എന്തോ ഓപ്പറേഷൻ ഒക്കെ ആയിട്ട് ആഹ് ഇഹ് ഇപ്പൊ കുറച്ചു ദിവസായിട്ട് ക്ലാസ്സില്ലായിരുന്നു ഒരൊരു മാ ത്തോളം പോയില്ല പ്പിരുന്നങ്ങ് മടി പിടിച്ച്
ആ അതായിരിക്കും അവളിപ്പ കരഞ്ഞത്
ആഹ് അതെ ഇപ്പം ഒരു മൂന്നു നാല് ദിവസമായിട്ട് പോകുന്നു മൂന്നു നാല് ദിവസം കൊണ്ടേ അങ്ങ് കരച്ചില്
ആഹ് ആഹ് ഇവിടെ അങ്ങനായിരുന്നു മോനെ എൽ കെ ജിയില് ഏഹ് ല്ല എൽ കെ ജീലല്ല അംഗൻവാടീല് വിട്ട സമയത്ത് ഞാൻ ഒരു ഒമ്പത് മാസം അംഗൻവാടീലിരിന്നു
ആഹ് കൂടി ഇര്ന്നാല് കൊഴ് കരയുല്ലേ അല്ലെങ്കീ?
ആഹ് ഭയങ്കര കരച്ചിലാ ശ്വാസൊക്കെ പിടിക്കുവായിരുന്ന് ശ്വാസം പിടി
ആഹ് ഇതുവാ ഇതെന്തോ ഭാഗ്യത്തിന് ഇപ്പം ഇല്ല പണ്ട് ചെറുതിലേയൊക്കെ ചെറിയ കാര്യത്തിനൊക്കെ അങ്ങ് ശ്വാസം പിടിച്ചു നിറുത്തി കരയും.
ആഹ് കുഞ്ഞിന് ഭയങ്കരാരുന്നുഭയ നമ്മള് ആശുപത്രി വരെ കൊണ്ടുപോയിട്ടുണ്ട് അത്രക്ക് ഇതാരുന്നു പക്ഷെ ഇപ്പൊ അഹ് ഇപ്പൊ കൊഴപ്പമില്ല ഇഹ് അംഗൻവാടിയിലൊക്കെ പോയപ്പ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്ന്.
ആഹ് ഇപ്പ എന്റെ ഒരു ടെൻഷൻ അതാ ഞാൻ എന്നിട്ട് അങ്ങനവാടി കേറ്റി വിട്ടിട്ട് വണ്ടിയും കൊണ്ട് ഒരു പത്ത് മിനിറ്റ് അതിന്റെ ഏരിയയിലൊക്കെ അങ്ങ് നിക്കും കരച്ചിലാണോ ഇല്ലെങ്കിൽ നല്ല അച്ഛനാണെ തിരിച്ചു കൊണ്ടുവരാന്നുള്ള രീതി
ആഹ് ആഹ്
പിന്നെ ടീച്ചേഴ്സ് ആവുമ്പോ അപ്പത്തേന് അങ്ങ് ഒതുക്കും സംസാരൊക്കെ
ഇവിടെ നമ്മളോട് പറയും പിന്നെ ഇരുന്നോളാൻ പറയും
അതെ എന്നോട് പറഞ്ഞങ്ങു പൊക്കോ നാലു
ത്തൊമ്പത് മാസം ഇരുന്നവിടെ അംഗൻവാടീല്
അതെയല്ലെ അപ്പൊ കരയാതെ ഇരുന്നോളും അല്ലേ
അപ്പ ഇരിക്കും അപ്പ ഇരിക്കും പക്ഷെ ആഹാരം കഴിക്കത്തില്ലപ്പഴും ന്നിട്ടൊരു ഒരു മണീ രണ്ട് മണിയൊക്കെ ആവുമ്പോ ഞങ്ങളിങ്ങ് വരും വീട്ടിലോട്ട് ആഹ് മോനെ ഒന്നൊന്നര വർഷം മോനന് അംഗൻവാടീ പോയി അയാൾ അത് കഴിഞ്ഞാ പ്പോ അ സ്കൂളിലൊക്കെ വിട്ടത്
ആഹ് സ്കൂളി വിട്ടപ്പോ ഈ പ്രശ്നം ഒണ്ടായിരുന്നോ
ഇല്ല സ്കൂളിൽ പോകാൻ ആള് ഓക്കെയാണ് ഒരു കൊഴപ്പവും ഇല്ല. സ്കൂളിൽ പോകുന്നതൊക്കെ ഇഷ്
ആഹ് ഇവി ന്നട് വിടുമ്പോ അറിയാ അവിട്ത്തെ കാര്യം എന്തുവാന്ന്
അതാ കുഞ്ഞുങ്ങടെ കാര്യം നമുക്ക് ഒന്നും പ്രഡിക്ട് ചെയ്യാൻ പറ്റത്തില്ല
അതാ എനിക്കങ്ങ് ടെൻഷൻ
ഉം ഇപ്പോന്നും പറയാൻ പറ്റത്തില്ല ഇവര് എന്തുവാ എപ്പോപറയുന്നെ പ്രതികരിക്കുന്നേന്നേ.
അതെ ഇത് രാത്രിയിലാണേല് ഏഹ് പന്ത്രണ്ട് മണിക്കൊക്കെ. ആ പന്ത്രണ്ട് മണിക്കൊക്കെ ആവുമ്പോത്തേന്. ഹ് ഒറക്കത്തിലങ്ങ് പറയാ എനിക്ക് അങ്ങനവാടി പോവണ്ടേ കാരണം മന പ്പൊ ഫുള്ളിതാ ഹ് ഒറക്കത്തില് അതന്നെങ്ങ് പറഞ്ഞൊണ്ടിരിക്കുവാ.
ആഹ് അതാപ്പൊ ഉള്ളിൽ ആ ഒരു ചിന്ത കാണും അംഗൻവാടി പോവേണ്ടതിനെ പറ്റിയേ.
ആഹ ഇത് ഇന്ന് ഇപ്പം ന്നാളെ പോവണ്ട മറ്റന്നാൾ പോണംന്ന് പറഞ്ഞ് അപ്പൊ മറ്റന്നാൾ പോകണ്ടേന്റെ കരച്ചിൽ ന്നേ തൊടങ്ങി.
ണിയേണ്ട പക്ഷെ നമ്മള് വിടാതിരിക്കരുത് കാര്യം സ്കൂളിപോവുമ്പോ പിന്നെ വയങ്കര ബുദ്ധിമുട്ടായിരിക്കും.
അതാ എനിക്കും എന്തേലും അക്ഷരം നാലക്ഷരം പഠിക്കണ്ടേ നമ്മള് ഇരുത്തിച്ചാ പഠിക്കത്തുംല്ല.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
അതാ പ്രശ്നം.
ആഹ് ന്നാ നമ്മുടെ കൂടെ ഇരിക്കത്തില്ലല്ലോ കുഞ്ഞുങ്ങള്.
ആഹ്.
ഇന്നൊരു കാര്യം പണ്ടത്തെ . റ്റേജിൽ അവര് പറയുന്നത് ഒന്നും അറിയാത്ത കുഞ്ഞുങ്ങളെ മതിയെന്നാ പറയുന്നതെ അവര്. ഹരി പറയുന്നത് അല്ല ഒന്നും അറിയാതെ വന്നു കഴിയുമ്പോ അവര് പഠിപ്പിച്ച അവര് എടുത്തോളും. ഇത് അക്ഷരം ആഹ അക്ഷര എന്നട്ട് പറയുന്ന അവര് കൊറെ ആവശ്യല്ലാത്ത കുറെ അക്ഷരങ്ങളും എല്ലാം പഠിച്ചുകൊണ്ടാ വരുന്നേ എന്നാ പറയുന്നത്
അയ്യോ ആവശ്യല്ല.
ആഹ് കാര്യം എന്താന്ന അയോ നമ്മളിപ്പ അല്ലാതെ വിടുമ്പഴത്തേക്ക് കെഎസ് ബ് വല്ലല്ലോ പഠിപ്പിക്കുന്നത്. സ്മോൾ ലെറ്റർ എ ബി സി ഡി ക്യാപിറ്റൽ ലെറ്റർ എ ബി സി ഡി ഒക്കെയല്ലേ പഠിപ്പിക്കുന്നേ.
ആഹ്.
പക്ഷെ നമ്മളിപ്പോ എൽ കെ ജിയിലൊക്കെ പോയി കഴിയുമ്പോ അത് അതൊന്നും പഠിപ്പിക്കുത്തതേ യില്ല അവടെ. അവിടെ അവര് സ്മോൾ ലെറ്റർ നമ്മുടെ എ വി സി ഡി കഴ്സീവ് പഠിപ്പിക്കും. ഹരീസ്രീ എഴുതിപ്പിക്കത്തില്ല ന്നുവെച്ച ഹരീ. സ്ത്രീടെ അക്ഷരങ്ങളെല്ലാം ആഹ് കായിക്കെലും ആയയിലും ഒക്കെ വരുന്നുണ്ട്.
ആഹ്.
അപ്പൊ തായ ത് ആയായി തൊട്ടാണ് പഠിപ്പിക്കുന്നത്.
അവൻ ജെയ്പികതില്ല.
ഇല്ലല്ലല്ല അതാണ് അവര് പറയുന്നത് ഒന്നും പഠിപ്പിക്കണ്ട നിങ്ങള് വെറുതെ ഇങ്ങോട്ടങ്ങ് വിട്ടാമതിയെന്ന്.
ആഹ്.
ബണ്ടിപ്പോ ഇപ്പോ സ്കൂളി പോയി ഇപ്പ പോയി യു കെ ജി ആയപ്പോ നമ്മള് ഹരീശ്രീയൊക്കെ എഴുതിക്കുമ്പോ ചോദിക്കുവാ. ഹരി എന്തുവാമ്മേ ശ്രീഎന്തുവാ എന്നാ ചോദിക്കുന്നെ.
ആ ഇവിടെ ഹരിസ്രി ഞാൻ ഏതിപ്പിച്ച്. ശ്രീവരുന്നില്ല അയാൾക്ക് ഹരി ഒക്കെ. ശ്രീ എഴുതാൻ പറയുമ്പോ പിന്നെ ആദ്യം തൊട്ട് ഹരി എഴുതുന്നേ.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
ആവട്ടെ എ ബി സി ഡി അങ്ങ് തുടങ്ങാന്ന് വിചാരിച്ച്.
എ ബി സി ഡി ആണെങ്കിലും എടാ ഈ പറയുന്ന പോലെ ആണല്ലോ ഇപ്പ സ്കൂളുകളിൽ പഠിപ്പിക്കുന്നത്.
ഉം.
നമ്മള് നോർമലായിട്ട് പഠിപ്പിച്ചിട്ട് പോയിക്കഴിഞ്ഞാ അവരവിടെ അത് അല്ല പഠിപ്പിക്കുന്നത്.
അതാ പ്രശ്നം അവര് എനിക്ക് ഈ കൂട്ടക്ഷരൊക്കെ വരുമ്പോഴ്തേന് അവർക്ക് മൊത്തത്തീ കൺഫ്യൂഷൻ ആവും.
അതെ അതെ ഇവിടെ ഇപ്പൊ അതല്ല ഇപ്പൊ. ഞങ്ങള് ചേർത്തപ്പഴേ അവര് പറയുവ നിങ്ങളെ കുഞ്ഞുങ്ങളെ. ഒന്നും പഠിപ്പിക്കണ്ട ഇങ്ങ് വിട്ടാ മതി ഞങ്ങള് വേണ്ടത് ഞങ്ങള് പഠിപ്പിച്ചോളാന്നാ പറയുന്നെ.
ഉം ആ എനിക്കാണേല് എല്ലാരും പറയുന്നപ്പോത് സർക്കാർ. ല്ല എന്നാ പോലും എനിക്കൊരു നാലാം ക്ലാസ് വരേം പ്രൈവറ്റ് സ്കൂള് കിട്ടാ ഒരു ബേസ് കിട്ടയില്ലെങ്കിൽ പിന്നെ. അത്ര എ നന്നാ.
അതെ അതെ. കാര്ല്ല്യ അതാണ് നമ്മൾ ആദ്യം വിടുമ്പോ ഒരു ഇംഗ്ലീഷ് മീഡിയത്തി തന്നെ വിടുന്നതായിരിക്കും നല്ലത്.
ഈ സർക്ക ഇംഗ്ലീഷ് മീഡിയം ന്ന് പറയ്മ്പോ പറയും സർക്കാറിലും ണ്ട് ഇംഗ്ലീഷ് മീഡിയം പക്ഷെ നമ്മൾ ത്രേം പിള്ളേര്ള്ളട്ത്ത് നമ്മുടെ പിള്ളേരെ പ്രത്യേകിച്ചിരുത്തി പഠിപ്പിക്കാനൊന്നും അവര് സ്രദ്ധിക്കത്തി ല്ലാ. ഇപ്രൈവറ്റില് നമ്മൾ കൊടുക്കുന്ന ഫീസിന്റെ ഒരുത് വെച്ചെങ്കിലും. അവരൊന്നിരുത്തി നോക്ക അവരുടെ സ്കൂളിന്റേം കൂടെ റെപ്യൂട്ടേഷനെ ബാധിക്കുന്നോണ്ട് അവരൊന്ന് സ്രദ്ധിക്കും.
ആ അത് ശ്രദ്ധിക്കു അതെ.
അതുകൊണ്ടാ എനിക്കങ്ങ് നാലാം ക്ലാസ് വരെ പോട്ടെ അഞ്ച് തൊട്ട് പിന്നെ സർക്കാര് നല്ല സ് സ്കൂളുകളൊക്കെ ഉണ്ടല്ല അപ്പ ഞ ജാര്ച്ച് അഞ്ചാം ക്ലാസൊക്കെ ഒരു ഗവൺമെന്റിലൊക്കെ വിട്ട് തൊടങ്ങാം.
പിന്നെ വിടാണലാ.
നമ്മളെ തന്നെ നമ്മടെ പേരന്റ്സ് പ്പോ ഒന്നും ഇല്ലാത്ത സമയത്ത് പോലും അത്രയും നല്ല കോൺവെന്റ്. സ്കളിലൊക്കെ വിട്ടാ പഠിപ്പി
പഠിപ്പിച്ചു അതെ അതെ.
അപ്പ നമക്ക് കിട്ടിയന്നെ നല്ലതല്ലേ നമ്മൾ നമ്മുടെ മക്കൾക്ക് കൊട്.
മക്കളാ പിന്നെ അത് തന്നെ ഇവിടെയും ഇവിടെയും സ സത്യം പറഞ്ഞാ എനിക്ക് ഇംഗ്ലീഷ് മീഡിയത്തിൽ വിടുന്നോണ്ട് താല്പര്യയില്ലായിരുന്നു കാര്യം വേറൊന്നൊല്ലടാ ദൂരോണ്ട് ഒരുപാട് ഇവ്ട്ന്നേ നമ്മടെ ഹ് ഞങ്ങളതിപ്പോ ഈ കടലിന്റെ ഏരിയെലാ വീട് നിക്കുന്നെ ഇതിപ്പോ സ്കൂളൊക്കെ. റ്റിന്ന് പറയുമ്പോം എ മെയിൻ സിറ്റി കഴിഞ്ഞു പോണം.
ആഹ്.
അപ്പം ഒരു ഒരു മണിക്കൂറൊക്കെ ഉണ്ട് അപ്പ അതുകൊണ്ട് എനിക്ക് ആ വെ. ട്ടമായിരുന്നു വിടേണ്ടന്ന് പക്ഷെ ഇവിടെ ചേട്ടാ അത് സമ്മദിച്ചില്ല. ചേട്ടാ പറഞ്ഞു വിടുന്നെങ്കി ബെയസ് തൊട്ടെ വിടുക അല്ലാതെ വിട്ടിട്ട് കാര്യമില്ല.
പിന്നെ ലാസ്റ്റ് കൊണ്ട് നമ്മള് നന്നാക്കാൻ നോക്കിട്ട് ഒരു കാര്യവുല്ല.
അതെ അതെ.
അടിസ്ഥാ ഇപ്പം ഏ അത് ഞാനിങ്ങനെ ആലോചിക്കു രിക്കുമ്പോ നമ്മളെയൊക്കെ അപ്പ ടീച്ചേ. എന്ത്‌ നല്ല ഇതായിട്ടായിരിക്കും പഠിപ്പിച്ച് നമ്മുക്ക് ഓരോ വാക്കും. സ്പെല്ലിങ്ങും പോലും തറവായിട്ട് അറിയാണമെങ്കിൽ നമ്മളെ എന്ത്‌ ഇതായിട്ടായിരിക്കും അവര് പഠി. ചെയ്യണം ഓരോ ഈ സർക്കാർ സ്കൂളിൽ പെട്ട കൊറെേ പിള്ളേർക്ക് എഴുതാനും കൂട്ടി കൂട്ടി വായിക്കാനു പോലും അറിയാത്ത കുറെേ പിള്ളേരെ കാണുമ്പോ ഞാൻ ഇങ്ങനെ ആലോചിക്കു അത്.
അതെ അതെ.
പിന്നെ ഫോ ഫോണിന്റെയാണ്ഒരു പ്രശ്നം ഇവിടെ ഫോണ് കുഞ്ഞു നാളിലങ്ങ് ഫോണ് നോക്കലായിരുന്നു. അപ്പൊ പിന്നെ കൊറ്ച്ച് ഉറക് കൊഉണ്ട്.
ആഹ് അത അതൊന്ന് മാറ്റിയെടുക്കണം കേട്ടോ.
അതാ.
ഉം ശരി എങ്കീ കേട്ടോ ആ.